ലോ ഹലോ ആഹ് രാവിലെ ചോറിന് കറി എന്തൊക്കെ കൊണ്ടുപോയി
ഹലോ
രാവിലെ ചോറിന് കറിയൊക്കെ എന്തൊക്കെ കൊണ്ടോയി കേക്കാം പറ്റുന്നുണ്ടോ ഹലോ രാവിലെ ചോറിന് കറിയെക്കെ എന്തൊക്കെ കൊണ്ടോയി
ഞാന് മൊട്ട പൊരിച്ചത് കൊണ്ടുവന്നു പിന്നെ ഇന്നലത്തെ മീൻന്തോരൻ ചൂടാക്കി കൊണ്ടന്ന് വീ റ്റ്ട്രുട്ട് മെഴുക്കരട്ടി പയറ് തോരൻ പിന്നെ രസം
ജോലിയൊക്കെ എങ്ങനെണ്ട്
കൊഴപ്പൊമൊന്നുല്ലാന്ന് പറയാം എന്നാലും ചെല ദിവസങ്ങളൊക്കെ നമ്മള് ഇല്ലാണ്ടായി
ഇപ്പൊ മഴയൊക്കെ ആയോണ്ട് ഒരുപാട് രോഗങ്ങള് കൂടുതലല്ലേ
ഓഹ് ആന്ന് ആന്ന് ഇൻഫെക്ഷനൊക്കെ കൂടി വരുവാ
ജോലി ഫുഡ് കഴിക്കാനൊക്കെ എന്നും കൃത്യ സമയത്ത് തന്നെ ഇറങ്ങോ, ഹലോ
ആ ഞങ്ങള് സെറ്റായിട്ട് ഇറങ്ങും രണ്ട് നാല് പേര് വീതിച്ചേ പകുതി ച്ചേ പകുതി ച്ചേ ഇറങ്ങും
ആഹ്
ആ കൊറച്ചു പേരെ ആദ്യം പോയി കഴിക്കും അവര് രണ്ടും ഉണ്ട് എനിക്ക് ഇനി നൈറ്റായിട്ട് ന്ന് വരുന്നത് ആഹ്അടുത്ത മാസം പത്താം തീയതി ഇരുപത്തൊന്ന് ദിവസം കൂടി ഇരിക്കുമ്പ നൈറ്റ് വരുന്നതേ
ഇപ്പൊ ജോലി കയറിയിട്ട് എത്ര നാളായി
ഉം രണ്ട് രണ്ട് വർഷായി
ആഹ് ആഹ് ഇപ്പം രണ്ടു വർഷവായിട്ട് ഈ നിക്കുന്നെട്ത്ത്ന്നെയാണോ ആഹ് വീട്ടീ പിന്നെ എല്ലാർക്കും സുഖാണോ
ആഹ് വീട്ടില് ർക്കുല്ലാ സുഖവായിട്ടൊക്കെ ഇരിക്കുന്ന
രാവിലെ മഴയാകുമ്പോ വരാനൊക്കെ ഭയങ്കര പാടായില്ലേ ബസ്സില്
ഭയങ്കര ബുദ്ധിമുട്ടാ ഒന്നില്ലല്ലോ നടന്ന് ബസ്സ് വരെ വരണ്ടേ വീട്ടി നിർത്തുന്ന കൊറച്ച് നടക്കാനുണ്ടായിരുന്നു അതാ
അത് അമ്മേം ഞാനുണ്ടാ
ആഹ്
ഉം പശു ഇണ്ടായണ്ട് രാവിലെ അമ്മേ അങ്ങ് എഴുന്നേക്കും
ആഹ് അതുകൊണ്ട് പിന്നെ കാര്യവാ അതുകൊണ്ട് പിന്നെ കാര്യ അമ്മയും കൂടെ എഴുന്നേക്കുന്നൊണ്ട് ജോലിയില്ലാം പെട്ടെന്ന് പോകുന്നട്ടില്ലയോ
ആഹ പശു അമ്മ രാവിലെ എഴണേറ്റ എന്റെൂടെ വരു
ആഹ്ആഹ് അതുകൊണ്ട് പാ ജോലി ഒതുകൂല്ലിയോ
ഹലോ ആ
അത്
ആഹ് ഞാനിറങ്ങമ്പത്തേക്കും ജോലിയെല്ലാം കഴിയും അ
എന്തുവാ ഹോസ്റ്റലിൽ എത്ര മണിക്കാ കയറണ്ട് ഇതാണോ നിങ്ങൾ മറ്റേ എന്തുവാ ഇപ്പൊ പുതിയൊരുമ പഞ്ചിക് പഞ്ചികണോ
ആഹ് അതാണ് എട്ടരക്ക് എട്ടരക്ക് വണ്ടി വരും
എത്ര മണിക്കാ
എട്ടര
ആഹ്
ഉം എട്ടരക്ക് കയറിട്ട് അഞ്ചര ഒക്കെ ആവുമ്പോഴത്തിന് അറങ്ങും
അപ്പോഴത്തെന് ബസ്സ് കിട്ടോ വൈങ്ങീട്ട് ഇപ്പ ഇന്നും ഭയങ്കര മഴയല്ലേ ഭയങ്കര പാടായിരിക്കും
നടന്നെത്തി ഇഗ്ഷൻ വരെ പോും അപ്പോഴേക്ക വേറെ ബസ് വരും
ആ ആഹ് ആ ബസ് ഇറങ്ങിട്ട ഒരുപാട് വീട്ടിലോട്ട്
ഇല്ല ഇവിടെ നടക്കാൻ
ആഹ് വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ കൂടത് കൂടെ
ആഹ് ഞാൻ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ചേട്ടത്തി വരും ചേട്ടത്തിം ഞാനുടെ നടന്ന് പോന്ന ഞങ്ങൾ വരാന്നൊക്കെ പോകുന്നു ഉം. ചേട്ടത്തി അട്ത്തൊരു കടേലാ നിക്കുന്നെ അപ്പോ ചേട്ട ണ്ടിം ഞാൻ വിളിച്ചോണ്ട് ഞങ്ങള് രണ്ടൂടെ നടന്നങ്ങ് പോകത്തേയുള്ളൂ.
ആഹ് അത് കൊണ്ട് പിന്നെ കൂട്ടുണ്ടല്ലോ.
അതാ.
ഉം അതീ മഴയത്തൊക്കെ ഭയങ്കര പാടുവല്ലിയോ? എന്തോ?
ഓ ആണന്ന്. ഒറ്റയ്ക്ക് നടന്ന് പോകത്തില്ല ഒറ്റയ്ക്ക് നടന്നോകാൻ പേടിയ പട്ടിണ്ടായോണ്ട്.
ആഹ് ഇപ്പൊ പേപ്പട്ടി ശല്യംല്ലേ മൊത്തത്തി
ഉം. അതാ.
എല്ലായിടത്തും ബൈക്കിലും പോകാൻ പറ്റത്തില്ല നടന്നും പോകാൻ പറ്റാത്ത അവസ്ഥയ പട്ടികള്. എന്നാ പട്ടിയെ കൊല്ലുന്ന ഒരിത് വരുന്നതുല്ലേ. അപ്പോ എനിക്കൊന്നുന്നു പട്ടികളെ കൊല്ലാ തോന്നുന്നു വേപട്ടി ഇങ്ങനെ. മനുഷ്യരെ കഴിക്ക്ന്ന പട്ടികളെ കൊല്ലാം തോന്നുന്നു വേ പട്ടി ഇതില് പ്പെട്ട. അതേ ഞങ്ങള്ടെ വീട്ടിനടുത്ത് ഒരു അപ്പൂപ്പനെ കടിച്ച് അതാ അവരുടെ വീടിനകത്ത് കയറി കടിച്ച്. പേ പ്പട്ടി. അയ്ന്റെ വാക്സിനേഷൻ ഒക്കെ ഭയങ്കരിതല്ലൃയോ?
വീടിനകത്തോ ശോ
ആഹ്. അപ്പൂപ്പൻ വീഴ ആഹ് എനിക്ക് തോന്ന്ന്ന് സിറ്റൗട്ട് ഇതായിട്ട് ഇനി ഹാളി വല്ലം നിന്നപ്പോ ഇത് ചാടി കേറിയ വഴി ആളിഞ്ഞ കണ്ടൊണ്ടങ്ങാണ് കടിച്ചിരിക്കും പക്ഷേ പേപ്പട്ടിയായിരുന്നു. ഇതിന്റെ വാക്സിനേഷൻ ഏതെങ്കിലും ഇതല്ലയോ. ഓ ഹോസ്പിറ്റലിൽ നിക്കൃന്ന കൊണ്ട് ഇയാക്ക് അറിയാലോ.
എങ്ങനെ അടിക്കാ?
എന്തോ? ആഹ് എനിക്കൊന്ന് സിറ്റൗട്ടി ആഹ് അപ്പൂപ്പന് ഹാളി നിന്നയാ അപ്പോ ഇപ്പ ചെലവര് വീട് പണിയുമ്പം. സിറ്റൗട്ട് കുറ ചെല്ലേ പണിയെന്നുള്ളൂ ചെലേർക്ക് സിറ്റൗട്ടില്ല അന്നെരം അങ്ങനെങ്ങ ചാടി കയറി കടിച്ചായിരികും പക്ഷേ പേപ്പട്ടിയായിരുന്നു. അന്നേര അവിടുള്ള ആഹ് ഭാഗത്തുള്ള എല്ലാവരും കൂടെ തല്ലിക്കൊന്നെന്നാ പറ്ഞ്ഞെ. മെമ്പറ്ന്റെ വീടിന്റെ ഇവിടുത്തെ മെമ്പറ്ന്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ ഈ മലപ്പുറം കോഴിക്കോട്. സൈഡുകളിൽ ഒക്കെ ഈ ഫോണിനകത്ത് കാണുന്ന ഒന്നു കാണണം കുഞ്ഞുങ്ങളുടെ ട്യൂഷന് പോകുന്ന പിള്ളാരൊക്ക ഓടി ചിട്ടി പേപ്പട്ടികള് കടിക്കുന്നത്.
ആൾക്കെന്തേലും സംഭവിച്ചു
എന്തോ? എന്തോ കേട്ടില്ല. കേട്ടില്ല ഏട്ടാ എന്തോ ഞാൻ ചോദിച്ചത് കേട്ടില്ല ഹലോ.
മ്മക്കിപ്പൊ കൊഴപ്പം ഒന്നും.
ഇല്ല ഇല്ല ഇല്ല അപ്പൊ പിന്നെ വാക്സിനേഷൻ എടുക്ക്ന്ന ഇതിന്റെ കൂടിയ വാക്സിനേഷൻ ഉണ്ടല്ലോ. അത് ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലില്‍ ഇവിടെ എവിടെയ എങ്കിലും പോയി എടുത്ത് കാണും. ഈ പേപ്പെട്ടി കടിക്കുന്നതിന് കൂടിയ ഒരു വാക്സിനേഷൻ ആണല്ലോ. സാധാ നമ്മളെ പട്ടിയും പൂച്ചയും മാന്തുന്നത് പോലല്ലല്ലോ ആഹ് വാക്സിനേഷൻ.
ഉം
എന്തോയ്യും. റോഡ് റോഡ് മൊത്തോം പട്ടികളാ. മൊത്തം രാത്രി നമുക്കൊന്ന് വിശ്വാസ ച്ചു വണ്ടി വരാൻ പോലും ഒക്കത്തില്ല. നമ്മൾ എത്ര വണ്ടി നേരെ ഓടിച്ചാലും ഇത് ചാടി കേറ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോ വീഴോല്ലേ ആൾക്കാർപ്പം കൊട്ടാരക്കര നടന്ന അപകടം കണ്ടില്ലയോ സ്കൂളി പോവാ നിന്ന കുഞ്ഞുങ്ങളാ അങ്ങനെ ആ ഡ്രൈവർക്ക് ലോറി ഓടിക്കുന്നതിന്റെ ലൈസൻസ് പോലും ഇല്ലന്ന് പറയുന്നു. അയാളും ഗുരുതരാവസ്ഥയിൽ അവിടെ നിന്നോരും ഗുരുതരാവസ്ഥയിൽ